ആണല്ലേ?
ആ ഞാനത് മോന്റെ കല്ല്യാണത്തിന് വിളിക്കാൻ വേണ്ടീട്ടേര്ന്നു.
ആഹ്
കേൾക്ക്ന്ന്ണ്ടാ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്.
ആഹ് ഓക്കെ. കല്ല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടീട്ട് വിളിച്ചതായിരുന്നു നേരത് ത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പ, കിട്ടീട്ടുണ്ടായിരുന്നില്ല.
അതെ ആഹ് ആഹ് ശരി. എന്നാണ് കല്ല്യാണം? കല്ല്യാണത്തിന്റെ വിശേഷങ്ങളെന്തൊക്കെയാപ്പൊ? എവിടം വരെ എത്തിയൊന്ന് പറയ്യൊ.
കല്ല്യാണം കൊഴപ്പൊന്നുല്ല. കല്ല്യാണം വിളിക്കലൊക്കെ ഏകദേശൊക്കെ കഴിഞ്ഞു. പിന്നേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എട്ത്തു.
ആഹ്
കല്ല്യാണം ഇങ്ങനെ പെട്ടെന്ന്ണ്ടായതല്ലേ? അപ്പൊ പിന്നെ കൂട്തല് സമയല്ലാത്തോണ്ടേ, കൂടുതൽ പേരെ അങ്ങനെ ഫോണിലൂടെയെക്കെ ഇങ്ങനെ കൊറെ വിളിച്ചു.
ആഹ്
പിന്നെ കൊറച്ചൊക്കെ നേരിട്ട് കണ്ട് പറഞ്ഞു. ഇന്നാലും കൊറച്ച് പേരും കൂടിയൊക്കെ ഇണ്ട്, ലാസ്റ്റ് ടൈമിലാണിപ്പൊ.
ആണല്ലേ? ഡ്രസ്സും കാര്യങ്ങളു ഒക്കെ എടുത്തൂല്ലേ?
ആഹ് ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സ്, കുട്ടി പഠിക്കുന്ന കുട്ടിയായതോണ്ടേ ലീവ് നോക്കീട്ട്. ലീവിനനുസരിച്ച് ഇപ്പൊക്കെ കുട്ടീനേം കൂടി കൂട്ടി പോയിട്ടല്ലേ ഡ്രസ്സ് എടു ക്കലും കാര്യങ്ങളൊക്കെ അപ്പൊ ആഹ് അപ്പ ലീവള്ള സമയം നോക്കിട്ട് അങ്ങനെ വിളിച്ചിട്ട് പോയതായിരുന്നു കഴിഞ്ഞ ആഴ്ച ഡ്രസ്സൊക്കെ എടുത്തു
ആണോ എടുത്തെ
അല്ലല്ല ഇപ്പം എന്താണ് ചോളി പോലെ ലഹങ്ക ലഹങ്ക
ആഹ് ആഹ് അതെങ്ങനെയാ മെ മെറ്റീരിയൽ എടുത്തോ അതോ തുണി ആഹ് ഡ്രസ്
അത് ആഹ് ആഹ് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടു ന്നു ണ്ടല്ലോ ഇപ്പോ സെറ്റായിട്ടുള്ളത് അങ്ങന അങ്ങന വാങ്ങി ക്ഷതാണ്
പിന്നെ കൊറച്ച് മുമ്പൊക്കെ നമ്മളൊക്കെ ഏഹ് ചെയ്തൊണ്ടിരുന്നത് നമ്മക്കൊക്കെ കല്യാണത്തിന് എടുക്കുന്ന ഡ്രസ്സ് നമ്മളത് എന്നും കാണാൻ വേണ്ടിട്ട് എടുത്ത് വെക്കും അതായത് അത് കടേന്ന് വാങ്ങിക്കും പക്ഷെ ഇപ്പ അങ്ങനൊന്നും കു
ആഹ് ഇപ്പ ഇല്ലല്ലാ ഇപ്പ അതെ അതെ ഇപ്പൊക്കെ റെന്റല്ലേ ആഹ്
അന്നത്തെ ദിവസം മാത്രം ഉപയോഗിക്കാം പിന്നീട് ഉപേക്ഷിക്കാം അങ്ങനത്തെ രീതിലൊക്കെ ഒണ്ട് കുട്ടികൾ അങ്ങനെക്കെ കാണിക്കുന്നുണ്ട്
ആഹ് ഇപ്പ അതേപോലത്തെ ഒരുപാട് കടകളും ഒക്കെ ഒരുപാടുണ്ടല്ലോ അപ്പൊ അവർക്ക് ക്ക്‌ അതിന്റെ ഡ്രസ്സ് അതിന് എന്താണ് മേച്ചായിട്ടുള്ള ആഭരണങ്ങളും എല്ലാം കൂടി ഒന്നിച്ചപ്പോ ഒരു കടേന്നിങ്ങനെ കിട്ടുമ്പഴേ ഇപ്പ എല്ലാരും അങ്ങനെയല്ലേ കാലത്തിനനുസരിച്ച മാറ്റ ന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ നമ്മള കല്യാണ ഡ്രസ്സുകളൊക്കെ പറഞ്ഞാൽ സൂക്ഷിച്ച് വെക്കും
അതെ അതെ
ഇപ്പോഴത്തെ കുട്ടികക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ
അതെ
പിന്നെ ഒന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെലവ് ചുരുക്കാനും ഇതൊരു ആഹ് നല്ല കാര്യാണ് കാരണം ഇതുപോലെയുള്ള ലഹങ്കകൾക്ക് പതിനായിരം മുതൽ മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ഇതാണെങ്കി ഏ ഹ് റെന്റിന് എടുക്കുകാണെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ വരുള്ളൂ തോന്നണു
ആഹ് ഒരു ദിവസത്തെ റെന്റ് അത് നമ്മള് എടുക്കുന്ന ഡ്രസ്സിന് അനുസരിച്ചള്ള ആ ഒരു റെന്റ് എന്തായാലും ഒരു അയ്യായിരത്തിന്റെ താഴേക്കായിട്ട് അങ്ങനെ വരുള്ളൂ എല്ലാം എന്താ അതിന് മ്മെ എന്താ പറ്റിയ ആഭരണങ്ങളും എല്ലാം കൂടി എടുക്കുന്ന സമയത്ത് അത്രേ വരുള്ളൂ നേരത്തേന്ന് പറഞ്ഞാ എന്നാ നമ്മളിപ്പോ പത്തും പതിനഞ്ചൊക്കെ കൊടുത്തിട്ട് ഒരു സാരിയൊക്കെ വാങ്ങി വെച്ച് അന്ന് മാത്രം ഉടുത്ത് പിന്നെ നമുക്കിപ്പോ ഹിന്ദുസിന്റെ ഇതിലൊക്കെ ആണെങ്കില് പിന്നെ അവരെന്തെങ്കിലുക്കെ ഫംഗ്ഷൻ ഉണ്ടാവുമ്പോ ഉടുക്കും മുസ്ലിംസിന്റെ അതിലാകുമ്പോ തീരെ പിന്നെ അത് ഉപയോഗിക്കണില്ലല്ലോ പൊതുവെ മുസ്ലിംസ് ന്റതിൽ ഇങ്ങനെ സാരി ഉടുക്കലൊക്കെ കൊറവായത് കൊണ്ട് പിന്നെ ഒര് ചോളി ലാച്ച ആ ഒരു ഡ്രസ്സൊക്കെ ആയിരുന്ന സമയത്ത്ന്ന് പറഞ്ഞാൽ പിന്നേം കുറച്ചൊ ഉപയോഗിച്ചിട്ടുണ്ടാവും ആരെ പിന്ന ആ ഒരു ദിവസം മാത്രള്ള അത് കഴിഞ്ഞ പിന്നെ അവടെ മാറ്റി വെക്കല്ലേ
ഉം പക്ഷെ നമ്മളൊരു കാര്യണ്ട് ഏഹ് ഇപ്പൊ സാരി എടുക്കുകയാണെങ്കിലും പിന്നീട് ഉപയോഗിക്കും എന്ന് കരുതിയിട്ടൊക്കെ വാങ്ങിക്കും. പക്ഷെ സത്യം പറയാലോ അത് പിന്നീട് ഉപയോഗിക്കൊന്നും ചെയ്യില്ല. അതൊരന്നത്തെ ഉപയോഗത്തിന് മാത്രേ ഉപയോഗിക്കൂ.
അതെ അതെ അതെ പിന്നെ നം
തിനും ചെലവ് കൂടുതല് തന്നെയാ ഇപ്പ നല്ല സാരിയൊക്കെ ഒരു ആറായിരം രൂപ ഏഴായിരം രൂപക്കൊക്കെ നല്ല വെഡ്ഡിംഗ്‌ സാരി ഒക്കെ കിട്ടും നല്ല വർക്കുള്ള നല്ല ക്വാളിറ്റി ചില സാരിക്കെ കിട്ടും പക്ഷെ ബ്ലൗസില് എന്താ വരുന്നെന്ന് വെച്ചാ നമ്മള് സ്റ്റി ചെയ്ത് ആര്യവർക്കൊക്കെ ചെയ്ത് കിട്ടുമ്പഴത്തേക്ക് അതിനിങ്ങനെ പോയാലും ഒരു പതിനായിരം ഒര് ആറായിരം റ്റു പതിനായിരം ഒക്കെ നല്ല വർക്കിനും ഡിസൈൻനും വർക്ക് വരുന്നുണ്ട് ഇപ്പഴത്തെ കുട്ടികൾക്ക് ബ്ലൗസിന് പുറകില് പേര് വരെ
ആഹ് അതാണ് അങ്ങനെ നോക്കുമ്പോന്ന് പറയുമ്പോ നമുക്ക് ഇതുതന്നെയാണ് ഇത്ള്ളത്
ഹോ ഹോ
ഇതാവുമ്പപിന്നെ ആ ഒരു ദിവസത്തെ റെന്റിന് എടുത്ത് കഴിഞ്ഞ റെന്റ് കൊടുത്ത് കഴിഞ്ഞ പി ന്നെ നമുക്ക് തിരിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ന്നെ ഇരിക്കുന്നൂല്ല കുട്ടികൾക്കും തന്നെ പിന്നിപ്പൊക്കെ എല്ലാ മ് ഈ മോഡൽ ഡ്രസ്സിന്റെ പൊറകെല്ലേ ന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ഡ്രസ്സ്ന്ന് പറയുന്നത് ഇപ്പൊ അതല്ലേ അ ഇതുപോലത്തെ ഡ്രസ്സൊന്നും ഇപ്പ ഒരുവിധം ആള് ആരും
എടുക്കൊന്നൂല്ല നമ്മളൊക്കെ പണ്ട് ഒരു വർഷത്തി ലെ ഒരു കൂട്ടം ഡ്രസ് ഒക്കെ എടുത്തൊണ്ടിരുന്നുള്ളൂ ഇപ്പൊ ആ നമ്മൾ ഒരു മാസ സൊ ഒരു ഡ്രസ്സ് എടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോ
പയോഗിച്ച ഡ്രസ്സ് പിന്നെ നമ്മള് ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ അടുത്തൊരു കല്യാണോ ഒരു സൽക്കാരോ വരുന്ന സ സമയത്ത് നമ്മള് വീണ്ടും അടുത്ത ഡ്രസ്സ് എടുക്കാണ്. അതിപ്പോ ആർക്കും പറ്റൂല.
അതൊന്നാമത് വരുന്നത് നമ്മള് അന്നൊന്ന് അന്നൊക്കെ നമ്മള് ഇടുന്ന ഡ്രസ്സ് ആ ഒരു പരിപാടിക്ക് പോകുമ്പ മാത്രം തെ അവര് മാത്രേ കാണോള്ളൂന്ന് കരുതി അടുത്ത പരിപാടിക്ക് നമ്മള് വീണ്ടും ഇതു തന്നെ ഇടും. പക്ഷെ ഇന്നത്തെ കുട്ടികള് അങ്ങനെയല്ല. ഇന്ന് ഒരു പരിപാടി ക്ക് പോയി കഴിഞ്ഞ അത് സ്റ്റാറ്റസ് ഇട്ടു. പിന്നെ എല്ലാവരും കണ്ടു. ഇനി അടുത്ത തവണ ഇത് ഇടാൻ പറ്റില്ല. ഇതാണ് അവര് പറയുന്നത്.
അതാണ് അപ്പൊ അവര് അടുത്ത ഡ്രസ് എടുക്കയാണ്. അത് പിന്നെ പ്പോ ആ സ്വർണം കാര്യങ്ങളൊക്കെ വന്നപ്പോ അതും കുട്ടികൾക്കാർ ക്കും വാണ്ടല്ലോ. ആഹ് ഇപ്പൊക്കെ ഈ ഫാൻസി ഐറ്റംസ് ആയിട്ടുള്ള ഡ്രസിന് മാച്ച് അല്ലെങ്കില് പിന്നെ ഒന്നും ഇല്ലാത്തതില് ആ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാതെ നടക്ക അതൊക്കെയല്ലേ ഇപ്പൊ കുട്ടികൾടെ മോഡൽ. പിന്നെ അപ്പൊ നമുക്കിപ്പോ കല്യാണൊക്കെ ആകുമ്പ നമ്മളെ ഇഷ്ടങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻക്കെ പറ്റില്ലല്ലോ അവരെ താല്പര്യങ്ങള് എന്താണോ അതിനനുസരിച്ച് നമ്മളും കൊറച്ചൊക്കെ നിക്കണ്ടേ. ഇപ്പ ഇപ്പ കുട്ടികളല്ലേ. പിന്നെ അവർക്കൊക്കെ അത് എന്താണ് ആ മോഡല് ഡ്രെസ്സിനോടാണ് താല്പര്യം. പിന്നെ ഒക്കെ അവര്ടെ ഇഷ്ടല്ലേ അത് വിചാരി ച്ചിട്ട് അങ്ങനെ എടുത്തു. നമുക്ക് താല്പര്യ കുറവുണ്ടായിട്ടല്ല. പക്ഷെങ്കി
ആഹ്
ഇപ്പ അവരുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോ അവരുടെ ഒരു ദിവസല്ലേ അന്ന് അപ്പ പിന്നെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടു കണല്ലോ ആ രീതിയില് ഏഹ് അപ്പോ അങ്ങനെ എടുത്തു ഡ്രസും ആഹ് പിന്നെ ആഹ് ആഭരണങ്ങളും തന്നെ അതിലേക്ക് മേച്ചായ അത് ഒന്നിച്ച് ഒരു കടയിൽന്ന് അങ്ങനെ എടുത്തതാണ് പിന്നെ
കല്യാണ പെണ്ണ്നെ ഒരുക്കാൻ എന്താ ചെയ്തെ
ഒര്ക്കാൻ ഞങ്ങളിപ്പോം എന്താണ് ഇപ്പ തലേ ദിവസം ഇവിട്ന്ന് ഡ്രസ്സ്കള് കൊ കല്യാണ ദിവസം ഇടാൻല്ല ഡ്രസ്സ് ഇപ്പോ ഇപ്പഴത്തൊക്കെ ഒരുവിധൊക്കെ തലേ ദിവസം പെണ്ണിന്റെ വീട്ടിലെത്തിക്കും അന്നട്ട് പിന്നെ അവര് ബ്യൂട്ടീഷ്യൻ ഉണ്ടാവുല്ലോ അവ്ടെ പിന്നെ അവരങ്ങനെ ഒരുക്കിയിട്ട് ഓഡിറ്റോറിയത്തിൽ അങ്ങനെ കൊണ്ടുവരാ ചെയ്യ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ വൈകുന്നേരം റിസ ഷൻണ്ടല്ലോ ഞങ്ങക്ക് പകല് ഇവടെ കല്യണം ഇല്ല പെണ്ണിന്റെ വീട്ടിലാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിട്ത്തെ റിസ ആഹ് റിസപ്ഷനാണ് അപ്പം അന്നേരം പെണ്ണിൻ്റെ വീ ട്ടിലുള്ള അവരും ഇങ്ങട്ട് വരും അവരെ എന്താ ആ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്
ആഹ് ആഹ് ആഹ് എന്തായാലും രണ്ടു ദിവസം കല്യാണംല്ലേ
ആഹ് അപ്പൊ അവരെ ലീവിനനുസരിച്ചിട്ട് അങ്ങനെ പോയി എടുത്തതെയിരുന്നു ഇപ്പത്തെ മക്കൾക്ക്ന്ന് പർഞ്ഞാ ഇപ്പ നമ്മള് പോയിട്ട് ആദ്യൊക്കെന്ന് പറഞ്ഞാല് കല്യാണത്തിന്റെ അന്നേ പെണ്ണും ചെ ക്കനും കാണുള്ളൂ എന്നുള്ളതല്ല പെണ്ണ് കണ്ടു പോയി കഴിഞ്ഞാല് ഇപ്പ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നിക്കാഹും കൂടെ നേരത്തെ കഴിയുമ്പോ പിന്നെ എല്ലാതും അവരും കൂടെ കൂട്ടി റ്റ് വേണ്ടെമ്മള് ചെയ്യാൻ ചെലെ പഴയ ആളുകളൊ ള്ള വീടുകളാണെന്ന്ണ്ടെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെണ്ണിനെ വിടില്ല ഞങ്ങളെ ഇതില് ന്ന് പർഞ്ഞാ നിക്കാഹ് കഴിഞ്ഞാല് പിന്നെ കല്യാണം കഴിഞ്ഞതിന്റെ ഇതാണ് കല്യാണം ന്ന് പറയുന്നത് ശെരിക്കും നിക്കാഹാണ് ആഹ് നിക്കാഹ് ആണ് കല്യണം ഒരു നമ്മള് റിസപ്ഷൻ എന്നുള്ള രീതിയിൽ നടത്തെന്നേ ഉള്ളു അപ്പൊ പ്രായായ ആളുകള് പണ്ടത്തെ ആളുകളൊക്കെണ്ടെങ്കിൽ അവരൊന്നും വിടില്ല
ഉം ഉം ഉം
പ്പൊ പിന്നെ അങ്ങൻത്തെ അതൊന്നും ഇല്ലല്ലോ അപ്പൊ അവര് അവരന്നെ ഡേറ്റ് ഫിക്സെയ്യ അവർക്ക് പറ്റുന്ന ഡേറ്റ് അവര് ഫി ക്സ് ചെയ്യാ അപ്പൊ അതിനനുസരിച്ച് നമ്മള് പോയി കൊടുക്കാന്ന്ള്ളതാണ് പ്രത്യേകിച്ച് ഈ പഠിക്ക്ണ കുട്ടിയാളൊക്കെ ആകുമ്പഴേ അവർക്ക്പ്പോ അത്പ്പോ കല്യാണ ആയാൽ തന്നെ ലീവ് വേണ്ടി വരും പിന്നെ അതിനൊക്കെ ലീവ് എടുക്കാറയുമ്പൊക്കെ ക്ലാസ്സ് പോവല്ലേ അതൊക്കെരു ബുദ്ധിമു
ഉം പണ്ടത്തെ കല്യാണൊക്കെ കാരണവന്മാര് പറഞ്ഞു കൊടുക്ക്ണു ഇപ്പൊ കാരണവന്മാർക്ക് പറഞ്ഞു കൊടു
ആഹ് അതെ കാ നേരെ തിരിച്ച് വന്നു ഞാനൊക്കെ എന്റെയൊക്കെ കല്യാണത്തിന്റെ സമയത്ത് അങ്ങനെ തന്നെയായിയിരുന്നു കല്യാണ എന്തൊക്കെ ക്കാഹ് കഴിഞ്ഞൊരു വർഷം ഒരു രണ്ടു മാസത്തോളം കഴിഞ്ഞിട്ടാണ് കല്യാണം ഇണ്ടായ ത് പക്ഷെ ഡ്രസ്സ് എടുക്കാൻ പോവാനും ഒന്നിനും എന്റെ ഉപ്പ വിട്ടിട്ടുണ്ടായിരുന്നില്ലേരുന്നു ഞങ്ങളെ വീട്ടില് ഉപ്പാന്റെപ്പ ഉപ്പാന്റെ ഉമ്മാന്നൊക്കെ പ്പ പ്രായായ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ നികാഹ് കഴിഞ്ഞിട്ട് പോലും അവര് അയ്നൊന്നും സമ്മതി ച്ചിട്ടുണ്ടായിരുന്നില്ല പോവാന് അപ്പൊ ഇതേപോലെ ചെക്കന്റെ വീട്ടുകാര് പോയിട്ട് അവര് അങ്ങനെ ഇടുത്തുന്നുള്ളതേള്ളൂ പക്ഷെ ഇപ്പ അങ്ങനല്ലല്ലോ ഇപ്പോ ഉ മക്കളെന്നെ പറയാ പോവും അവരെ വിളിക്കണം അല്ലെങ്കിൽ പോണം എന്നുള്ള രീതിയിൽ ഇപ്പോ അവരന്നെ സംസാരിക്കുന്ന ഒരു കാലഘട്ടായില്ലേ അപ്പൊ പിന്നെ രക്ഷിതാക്കൾ അതിനനുസരിച്ച് നിൽക്കുകാന്നുള്ളതാണ്.
പിന്നെ നമ്മളെ സമയം കഴിഞ്ഞുട്ടോ
അപ്പൊ അടുത്ത ഞായറാഴ്ചട്ടോ എന്തായാലും വരണേ മറ ക്കാതെ ഫാമിലിയെ ഒക്കെ കൂട്ടി യിട്ട് എല്ലാരും കൂടീട്ട് വരിട്ടോ ആ ഓക്കേ എന്നാ ശരി